അലോ.
ആഹ് എന്തൊക്കേ വിശേഷോ.
നല്ല വിശേഷം എന്തൊക്കേണ്.
ഉം ചായക്കെ കുടിച്ചോ.
ആഹ് ചായൊക്കെ കുടിച്ചു.
ഉം എന്തെങ്കി സ്പെഷ്യലൊക്കെണ്ടോ ചായക്ക്?
സ്പെഷല്, സ്പെഷല് ന്ന് ണ്ടാക്കിട്ടില്ല.
ണ്ടാക്കാറില്ലേ?
ഇണ്ടാക്കാറ് അങ്ങനെ അധികം താക്കലൊന്നൂല്ല.
ഉം ആഹ് എടകൊക്കെലേ പൂതിക്ക്. ഉം, ഉം, മയെക്കണ്ടോ നാട്ടില്?
ഇല്ലേ മയപ്പൊ ന്ന് വല്ലാതെ പെയ്തിട്ടില്ല. മറ്റേ മയോട് മയല്ലേനോ.
ആഹ് അതെ വിടൊക്കെ അങ്ങൻ തന്നേണ് ഇന്നും ന്നലീ ഒരു മഴ. ക്ക് കുറവ്ണ്ട് ഇന്നലെ പിന്നെ വൈകുന്നേരൊക്കെ നല്ല മഴ പെയ്ത്ട്ടോ. ആഹ്.
ഉം.
ഉം
എന്തേലും വർക്ക് ചെയ്യ്ണ് ണ്ടോ?
ഇല്ല ഒന്നും ചെയ്യുന്നില്ല. ആഹ് വീട്ടില് ഹ് രാത്രിയെക്ക്ള്ളെ ഫുഡൊക്കെ ആയോ?
ല്ലെ ഞ്ഞി ണ്ടാക്കട്ടെ. രാത്രിക്ക്‌ക്ക് വെക്കണം കൊറച്ച് ചോറ് വെക്കാണ്ട്.
ഏഹ് രണ്ട് നേരം വേറെ, വേറെ വെക്കലാണോ?
ആഹ് രണ്ട് നേരം വെക്കലാണ്.
ഉം. ചൂടോടെ കഴിക്കണേര്ക്കും ല്ലേ.
ടെങ്ങനെ രണ്ട് നേരം വെക്കല്ണ്ടോ?
അല്ലാ ഞങ്ങള് പിന്നെ ഒരു നേരതന്നെ വെക്കും. ആഹ് ഒരു നേരം തന്നെ വെക്കൊള്ളു. പിന്നെ ചെലപ്പോ അഥവാ എന്തെങ്കിലും ഇല്ലെങ്കിലൊക്കെ ചെലപ്പോ രാത്രിയക്ക് ണ്ടാക്കും. ഒന്നിൽ പത്ത് ഒന്ന് ഇല്ലെങ്കിൽ ചെലപ്പോ ചപ്പാത്തി അങ്ങനെയൊക്കെ. വേണം എന്നൊക്കെ പറയാണെങ്കിലും ആഹ് ഉണ്ടാക്കും. ഔ ചോറ് തന്നെ മതിയാവും, ചെലപ്പൊ ചപ്പാത്തിയുണ്ടാക്കും അങ്ങനെയൊക്കെ. ഉം പിന്നെ അവിടെ ചൂടോടെ തന്നെ കഴിക്കണേക്കുല്ലേ.
ആഹ് ചൂടോടുക്ക് തന്നെ ആഹ് രാവിലെ സ്കൂൾക്ക് കുട്ടികള് സ്കൂൾക്ക് പോവാൻ. അങ്ങനെ വെ ആഹ് നേരത്തെ വെക്കലാണ് അപ്പൊ. പിന്നെ ഏത് ആരാ ആഹ്. രാത്രിയാവുമ്പോത്തിന് എന്നാല് ഇവിടെ ഹുസ്ബൻഡ് ഒക്കെ വരുമ്പോ പയിനൊന്ന് മണി. ഒക്കെയാവും അപ്പോത്തേന് ചെലപ്പോ അത് കേടുവന്നാല്.
ചോറായി പോവൂലേ ആഹ്.
പോവും ചെയ്യും ആഹ് പിന്നെ കേട് വരും ചെയ്യുവേ ആഹ്.
ചൂടോടെ കഴിക്കുമ്പോ ഒരു രസയാണല്ലോ.
ഏഹ് ആഹ് ആഹ് ആഹ് ചുടോടെ കഴിക്കുന്നെരു രസാണ്.
പിന്നെ കറി ഇതൊക്കെ വേറെ ഉണ്ടാക്കുവോ, കറി ഉപ്പേരി ഒക്കെ.
എങ്ങനെ ആഹ് കറി ഉപ്പേരിയൊക്കെ ചെലപ്പോ ഇല്ലെങ്കിലൊക്കെ അങ്ങനെ വെക്കും.
ആഹ് ആഹ്
പിന്നെ കോള് ഇങ്ങനെ ഇതില് ഇങ്ങനെ കോള് ഇങ്ങനെ വരാണ്. ആഹ് ആഹ് ഇതിലിപ്പോ ഉം. ആഹ്
ഉം ഉം
ഉം
പിന്നെ എവിടെ മക്കളൊക്കെ?
സ്കൂൾ നിന്ന് വന്നെ, ഇപ്പോ ഒരാള് ഇപ്പോ എത്തിയിട്ടേയുള്ളൂ. ഒരാള് ഇപ്പോ സ്കൂൾ ബസ്. ത്തിന് ആഹ് നേ സ്കൂൾ ബസിന് ആയോണ്ട്, അപ്പോ നേരം വൈകി ഉം. വരുമ്പോത്തിന് ഇനി മദ്രസിൽ പോവാനുണ്ട്. ആഹ് രാത്രിയാണ്. ഒക്കെ അങ്ങനെ അങ്ങനെ പോണുണ്ട്. ഉം അവിടെ മഴ ഇപ്പോ ഇല്ലല്ലോ?
ഇല്ല ഇപ്പം ഒന്ന് തീരെ പെയ്തിട്ടില്ല, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റലായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും. പെയ്തിട്ടില്ല പിന്നെ എന്നാലും മഴ ഉണങ്ങി തിരുമ്പിയതൊക്കെ ഒന്ന് ഉണങ്ങൂലേ. ഇന്നും ഇന്നലൊക്കെ ചെറുതായിട്ടൊക്കെന്ന മറ്റേ. മറ്റേ ഉണങ്ങിയ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒണങ്ങാനും നേ
ഉണങ്ങാനാണ് ഉം ഉം ഇന്ന്. സ്കൂളൊക്കെ തൊറന്നാല് മഴയൊക്കെ അടിയിച്ച് പെയ്യുമ്പോഴൊക്കെയാണ് എടങ്ങേറ്.
ആഹ് അതെ മഴ വേണാണോ ഇല്ലായ്ഞ്ഞാലും പ്രശ്നാണ്.
ആഹ് വേണേനും ഇല്ലെങ്കിൽ വെള്ളം ഇല്ല പറഞ്ഞേങ്ങോണ്ട് അതിനും പ്രശ്നാണ്. മഴ ഇണ്ടായാല്. ഇല്ല ഇവിടെ വെള്ളം ഇതുവരെ കൊറഞ്ഞിട്ടൊന്നും ഇല്ല. ഞങ്ങൾക്ക് അടു ഞങ്ങളെ കിണർ അല്ല അടുത്തെന്നാണ് ഞങ്ങള് വെള്ളം കൊണ്ടുവരാല്.
ആഹ് അവിടെ ഉണ്ടാവൂലേ ബേക്കു ലാസ്റ്റിലൊക്കെ ഉണ്ടാവോ.
ആഹ് ഉണ്ടാവലുണ്ട് അവിടെ പാടത്താണ്. പാടം ഉം അപ്പോ പിന്നെ അവിടെ വെള്ളം ഇണ്ടാവലുണ്ട്.
ആഹ് ഞങ്ങ ഞങ്ങൾക്ക് ഇത് കൊറവ് എന്നാലും ഒരു ലാസ്റ്റ് ആവുമ്പോ ഒരു കൊറയോ കൊറയോന്നൊരു. പേടിയാണ് വറ്റലില്ല ആഹ് അന്നാന്ന് കരുതി പോകും ഒന്ന് ലാസ്റ്റ് ആവുമ്പോ.
ആഹ്
ഉം
ഞങ്ങൾക്കിത് ഉം ഇവിടെ.
പിന്നെന്താ വീട്ട്ലൊക്കെ പോവല്ലേ വീട്ട്ലൊക്കെ പോവാറ്ല്ലേ ഉം ഉം ഉം ഒഴിവ്ണ്ടാകുമ്പോക്കെ പോവും ലെ ഉം ങ്ങളെന്താ തയ്യലോ എന്തെങ്കിലൊക്കെ ചെയ്യല്ണ്ടോ
തയ്യല് ന്നാല് ഉം ചെറുതായിട്ടൊക്കെങ്ങനെ വീ ട്ടിലിരുന്ന് ങ്ങനെ അടിവിട്ടതും അങ്ങൻത്തൊക്കെ ങ്ങനെ ചെയ്യാറ്ണ്ട്
ത്ക്കൊന്ന് ചെയ്തൊട്
ഇല്ല ല്ല ഞമ്മള്പ്പോ ഞമ്മള്തെന്നെ ചുരിദാറൊക്കെ ഞാനടിച്ച് അങ്ങനെക്കെ ഇട്ട്ക്ക്‌ണ്
ഉം ഉം ഉം അത് ശെരി എന്തെ വീട്ടില് അങ്ങനെ കൃഷികള് അങ്ങനൊക്കെ ചെയ്യോ വീട്ട്ല് കൃഷികളങ്ങനൊക്കെ ചെയ്യോ
ആ കൃഷിയാള് ഇമ്മയൊക്കെ ഇവിടെ ഇമ്മ അങ്ങനെ ഉം ഉം മത്തനും കുമ്പളങ്ങും അങ്ങനൊക്കെ കുഴിച്ചിടലൊക്കെണ്ട്
ഉം ഉം ഉം അത് ശെരി പിന്നെ പിന്നെന്താ ന്ന് വെള്ളിയാഴ്ച്ചായ്ട്ട് സ്പെഷ്യലൊക്കെ ണ്ടോ
ഇന്ന് എല്ലാ വെള്ളിയാഴ്ചയും സ്പെഷ്യല്ണ്ടാവല്ണ്ട് ഇന്നിപ്പോ ഇന്നൊന്നും ണ്ടാക്കിട്ടില്ല ഇന്നലെ ണ്ടായിനു ഇന്നലെ നാത്തൂനും മ ആ ഒക്കെ വന്നീനു അപ്പൊ ഇന്നലെ ഇണ്ടാക്ക്യോണ്ട് പിന്നെന്ന്
ആ ണ്ടാക്കിട്ട്ണ്ടാവൂലല്ലെ ഉം ഉം പിന്നെ അയ്ന്റെ ആവശ്യല്ലല്ലോ ഇന്നലെ ണ്ടാവുമ്പോ പിന്നെ ന്നയ്ന്റെ ആവശ്യല്ലല്ലോ ഉം ഉം
ഉം
പിന്നെ
പിന്നെ പിന്നെന്തൊക്കെ
പിന്നെന്താ അങ്ങനെ പോണ്
ആ ആ എന്താണ് എന്താണ് ആ അത് മോളേ മോളവ്ട്ന്ന് വിളിക്കിണുണ്ട് ആ ഓള് മദ്രസ് പോവാനാ മദ്രസ് സ് പോവാനയിക്ക്‌ണേ അപ്പൊ കുളിക്കാണ് ഇപ്പ വന്ന്ട്ട് കുളിക്കാണ്
ഏ ഒയ് വില്ലല്ലേ ഇവിടെക്കെപ്പ രാത്രി മദ്രസ്
രാത്രി മദ്രസ് ണ്ടായോണ്ടാണെ ഈ എടങ്ങേറെ
ആ ഇവിടെന്നപ്പല്ല മുമ്പൊക്കെ ണ്ടായിരുന്നു രാത് ഇപ്പം സുബൈക്കാണ് ആറ് മണിക്ക് ഉം ആ പിന്നെ കൊർ ച്ച് ഒന്ന് മുതൽ ആറാം ക്ലാസ് വെരെ ഏയര മുതൽ
ആ ആ അന്നാലും കഴിഞ്ഞോലൊ രാവിലെ കയ്യോലൊ അത് രാത്രിക്കത്തെ ക്ലാസ് പഠിക്കാനും സമയല്ല ഒന്നിനും
ആ ആ പിന്നെ രാവിലൊന്നും കുട്ട്യാള് ണീച്ച് ചെയ്യൂലല്ലോ ല്ലേ അല്ല മദ്രസ് ഹ ചെയ്യുല ഉം പിന്നെ ഉം ഇവടെ പിന്നെ രാത്രി ഒയ്വ്ള്ളേനോണ്ട് ഉം
ആ ഈ ഒരു വർഷം കൂടി ഈ രാത്രി ണ്ടാവും അടുത്ത വർഷോൽക്ക്‌ പിന്നെ രാവിലെക്കാരം നന്ന രാവിലേക്കാരം ഇല്ല ല്ല ഇല്ല അട്ത്തെന്നെണ്
ആ ഒറ്റയ്ക്കൊക്കെ പോരോ
ആ ആ രാത്രി ഹസ്ബന്റിന് കൊണ്ട്രാ കൊണ്ട്രാൻ പോവല്ണ്ട് ആ ണ്ടെങ്കി ഇവടെണ്ടെങ്കില് ല്ലെങ്കി ഓളൊറ്റക്കെന്നെ നടന്ന് വെരല്ണ്ട്
ഉം ഏട്ത്ത കുട്ട്യാളെക്കണ്ട അയൽവാ അയൽവക്ക്ത്ത്
ആ നായ് നായ്ക്കള് ണ്ടായോണ്ടേ
ആഹ് പേടിയാണ് എല്ലാ നാട്ടിലുണ്ടല്ലാ രാവിലെ തന്നെ പേടി ഇവിടെ മോളൊക്കെ ഇപ്പൊ കൊറച്ച് കൊറവുണ്ട് കൊറച്ച് മുമ്പൊക്കെ തേമാരിയേ ഇപ്പോഴും നായ് നായ് ഇങ്ങനെ നായ്ക്കള് നടക്കു. പിന്നേപ്പളാ പറയാ പറ്റൂലല്ലോ അവര്. നമ്മളിങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെങ്ങനെ കാണുല്ലോ. ഒരു അപക്ര. ഉം പേടിയാണ്. ഉം അതെ
ചെറിയ കുട്ട്യളോകു ഇന്നോള് സ്കൂള്ട്ട് വന്നപ്പോ പറഞ്ഞേ നായ്ണ്ടായോണ്ട് ഇപ്പച്ചീനെ വിളിച്ചൂന്ന് പറഞ്ഞോള്. അപ്പഫോൺ വിളിച്ചൂന്ന് പറഞ്ഞു അ ആരെ ഫോണ്ന്ന് അങ്ങനെ വിളിച്ച്ക്കാണെന്ന് പറഞ്ഞു. നായെണ്ടായിന്നോള് പറഞ്ഞോള് പ്പാങ്ങനെക്കാവുമ്പളാണ് പേടി.
ഉം ഉം
ആഹ് ആള്. കൊറച്ച് അവിടന്ന്ങ്ങട്ട് ബസ്സെറങ്ങിട്ട് കൊറച്ചുങ്ങട്ട് നടക്കാനുണ്ടേ.
ആഹ് ആഹ് അയ് ശരി ഉം പിന്
പിന്നെ പിന്നെന്തെക്കെയാ ഉം മക്കള് വൈകുന്നേരം വൈകുന്നേരം കളിക്കാനക്കെ ക്കെറങ്ങോ
വൈകുന്നേരോ ഉമ് വൈകുന്നേരയില്ല ഇവടെ ഇവ്ടടുത്തങ്ങനെ വീടുകളും ഒന്നുല്ല ഇങ്ങനത്തൊരേരിയാണിവ്ടെ ഉമ് അപ്പൊ കുട്ടിയാള് ചെർതാ രണ്ടാമത്തോന് പോകും ബ്ള് വല്ലാതെറങ്ങൂല വ്ളെറങ്ങൂല വല്യോളെറങ്ങൂല ഉം
ശെരി
അഹ് ആമ് ബാ ബാ ഏ ഏങ്ങനേ
അല്ല ഞാവ്ടെ ചോയിക്കാ മക്കൾണ്ട് വ്ടെ പൊറത്ത് പൊറത്ത് കളി ക്കാൻ വന്ന്ണ് വ്ടെ എളച്ചന്റെ നാത്തു ന്റെക്കെ തോനെ വീടൊന്നുല്ല്യ വ്ടെ തായത്ത് ഇവ്ടെ തറവാടന്ന്ണ്ട് അവ്ടെ എളച്ചന് നാത്തൂന് മക്കള് ഓല്ട്ണ്ട്
ഓര്ണ്ടാ ആഹ് ആഹ്
ഉം ന്റെ മക്കൾ വ്ടെ ഹസ്ബൻറിന്റെ കൂടെ വ്ടെ പൊഴ വക്കത്ക്ക് പോയിനി അപ്പൊ ഓലെക്കെ ഓലെ തെരഞ്ഞ് വന്നതാണ് ഉം മറ്റേ തറവാ റ്റേ മക്കള് ക്കെ ഉം
ആഹ് ആഹ് ഈ പൊഴ പൊഴൊക്കെ പൊഴ അട്ത്താപ്പോ
ആ തൊട്ടട്ത്ത്ല്ലാ ഞങ്ങളെ നാട്ടിലന്നെ നാട്ടിന്റെ സൈഡ് കൂടേണ് ക്കോ ഓലിപ്പേന്റെ കൂടെ പോയതാണ് കൊറച്ച് പോവാൻണ്ട് ഉമ്
ഇപ്പൊ നല്ല വെള്ളം വള്ളം
കാലല്ലേ വെള്ളം വെള്ളം കൂടിട്ട്ണ്ടാവും മഴ പെയ്തോണ് മഴന്റിസം
പേടിയാണ് ഉം ആ അത് പ്പന്റെ പ്പണ്ടാവും കൂടെ അങ്ങനെ പെട്ടന്നങ്ങനെ എറങ്ങൊന്നുല്ല ഓല് സ്വന്തായിട്ടങ്ങനെ എറങ്ങ്ണ സ്ഥലം തൊട്ടടുത്ത്ക്കൊന്നും പോവൂല കൊർ ച്ച് ദൂരായ്രിക്കും അവ്ടങ്ങനെ ഈ ഫോട്ടോസക്കെട്ക്കാനും അവ്ടെ കൊറച്ച് സ്ഥലംങ്ങനെണ്ട് നെരന്ന സ്ഥലങ്ങളായിട്ട് ഫോട്ടോസും റീൽസെക്കെടുക്കാനക്കെങ്ങനാൾക്കാ ക്കാര് വരൊക്കെ ചെയ്യും അപ്പം
പ്പമ്മന്നാള് എന്താ ഒരു കുട്ടിയേ ഒരു കുട്ടിയാള്ങ്ങനെ പോയതല്ലല്ലേ! ! ! ! ! ! ! ! ! !
ഏഹ് ഞാന് ആഹ് ഇടി വെട്ടി ആ ഏഴ് പാനാലോ ഏഹ് അങ്ങനൊക്കെ കണ്ട്ണ് ഇടിമിന്നലേറ്റിയാണ്ട് ആഹ് അതെ എപ്പളാണ് അപകടം വരാന്ന് പറയാം പറ്റൂല ഉം ഉം ഉം അതെ അമ്മള്ങ്ങനെ ഓരോ ദിവസം ഓരോ
ഓരോ വാർത്തകള്ങ്ങനെ കേക്കുമ്പളെ ഉം പേടിയാണ് അമ്മ ക്ക് ന്നാ പോണ്ടി വിൾച്ചാ പോവും മാണം
ആ അതന്നെ അല്ലാതപ്പം മക്കക്ക് വേറെ മക്കൾക്ക്‌ങ്ങ പോണ കാണുമ്പോ അവര് കൊണ്ടാവാഞ്ഞാല് ഓര് സങ്ക ആ സങ്കടാണല്ലോ പ്പ അങ്ങനെണല്ലോ എല്ലാ മക്കളുങ്ങനെ പോവല്ലേ
ആ അതന്നെ കാര്യല്ല അമ്മക്ക് വരാല്ലത് വയി ക്ക് തങ്ങൂലല്ലോ
ആ അതെ വരാള്ളെ എവിടിം തങ്ങൂല പിന്നെപ്പോ പട്ച്ചോന്റെ കാവൽ അത്രേപ്പം പറയാം പറ്റാെള്ളൂ ഉം. പിന്നെന്താ ന്നാ ഓക്കെ ന്നാൽ ഇഞ് പിന്നെ വിളിക്കാ
ആ ആയിക്കോട്ടന്നാ ആ ആയിക്കോട്ടെ ശെരി